ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്കാം. ഇവടെ മഴ പെയ്യുന്നോണ്ടേ
ഓഹ് പെയ്തോ?
ആഹ് നല്ല ശക്തിയ്ക്ക്. നേരത്തെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നേ ഈ ശക്തിയായിട്ടുള്ള മഴ പെയ്യുന്ന്. ഹലോ? ഹലോ?
ഹലോ?
ആഹ് കേക്കാ, കേക്കാം കേക്കാം.
അയ്ന്റെടേല് ഒന്നും കേക്കുന്നില്ല.
ആഹ് അത് ശക്തിക്ക് മഴ പെയ്യുമ്പം നെറ്റിന്റെ പ്രശ്നം വരുവല്ലോ.
ആഹ്.
അതായിരിക്കും.
ഇടിണ്ടാവോ?
ഇല്ല ഇല്ല. ഇടിയില്ല ചെറിയ കാറ്റുണ്ട്. ശക്തിയായിട്ടുള്ള മഴയും.
ഓഹ്.
ഞാൻ വിചാരിയ്ക്കായിരുന്നു മക്കള് വന്ന് കേറുമ്പം മഴയും കാറ്റുവാണല്ലോന്ന്.
വരാറായോ അയ്ന്. ഇല്ലല്ലോ?
നാ നാലരയാവുമ്പം ഇവിടെ എത്തും.
ആഹ്.
ആഹ് ഇപ്പം ബസ്സില് കേറിട്ടുണ്ടാവും ഒരാള്. ആഹ് ഒരാള് ബസ്സിന്.
ആഹ്.
ഒരാള് ഈഹ്, ഇക്കാ പോയി വിളിച്ചോണ്ട് വരും.
ഓഹ്.
എങ്ങനെയാ മക്കള് ബസ്സിനാണോ പോയിട്ട് വരുന്നേ?
ആഹ് മക്കള് ബസ്സിനാ.
ഉം. ബസ്സാകുമ്പോ പിന്നെ നോക്കണ്ട. അതിനെ ഈ രണ്ടു പേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടാക്കി വിളിച്ചോണ്ട് വരണ്ടോണ്ടേ. അതുകൊണ്ടാ പിന്നെ ഒരാളെ ബസ്സിനാക്കാണ്ടിരുന്നെ. ഒരാള് വേറെ സ്കൂളിലാണേ.
ആഹ്.
ബാക്കി രണ്ടാളും ഒരു സ്കൂളിൽ തന്നെയാ. അപ്പൊ ഇനി മറ്റേയാൾക്ക് മൂത്ത ആൾക്ക് തുടങ്ങി കഴിയുമ്പോ പിന്നെ, ഈഹ് പിന്നെ ബസ്സീന്ന് പിന്നെയും മാറ്റല് പാടല്ലേ.
ആഹ് ആഹ് ആഹ്.
അതു കൊണ്ട് പ്ലസ് വൺ പ്ലസ് ടുക്കാർക്ക് ഈഹ് ബസ്സില്ല.
ഏഹ്?
അതുകൊണ്ട് പിന്നെ എന്നാ ചായയൊക്കെ വെച്ചിട്ട് ഇരിക്കയാണോ? ആഹ് തുടങ്ങി തുടങ്ങി തുടങ്ങി തുടങ്ങി. ഓഹ് ഇപ്പഴേ ഉണ്ട് എഴുതാനും പഠിക്കാനും ഒക്കെ.
ഹേ, ഞങ്ങക്ക് തുടങ്ങിയില്ല. ഇന്ന് ഇപ്പോ ഒന്നും കൊണ്ടുവരാനൊന്നും പറഞ്ഞീല്ല മോൻക്ക്. മോള് പുസ്തകം കൊണ്ടുപോയി.
ആഹ് അവക്ക് കിട്ടിയിട്ടില്ല ഏഹ്. ആറാം ക്ലാസ്സിലുള്ള അവക്ക് കിട്ടിയിട്ടില്ല. മറ്റേ ഈഹ് ആഹ് ഗവൺമെന്റാ രണ്ടും. ഗവൺ ഒന്ന് ഗവൺമെന്റ് മാനേജ്മെന്റ് ഒന്ന് ഗവൺമെന്റ് മാത്രം. അപ്പൊ മറ്റേ ഉം ആറാം ക്ലാസ്സിലുള്ള ആൾക്ക് ടെക്സ്റ്റ് ഒന്നും നോട്ടൊന്നും പറഞ്ഞിട്ടില്ല അവര് റഫ്ബുക്കും കൊണ്ട് പോന്ന് വരുന്ന് മറ്റേ ആള് ഏഹ് ഫുൾ ഏഹ് ന ഏഴ് ടെസ്റ്റും ഏഹ് എ എട്ട് നോട്ടുമായിട്ടാ പോയിരിക്കുന്നത് റഫ് സഹിതം എട്ട് നോട്ട്സു ആയിട്ട് പോയിട്ടുണ്ട്
രണ്ടാം ക്ലാസ്താക്കാ നിങ്ങൾ പറഞ്ഞത്
ആഹ് രണ്ടാം ക്ലാസ്സിലെ
ഏഹ് ഞങ്ങക്ക് ആറ് ബുക്കാണ്
ആറ് ആഹ് ഇവിടെ എട്ടെണ്ണ അത് ഇതുണ്ടല്ലോ ഫോർ ലൈന് ടു ലൈൻ
ആഹ് ആഹ് അല്ല ഞാൻ ടെക്സ്റ്റാ ചോയ്ച്ചേ
ടെക്സ്റ്റ് ആഹ് ഏഴെണ്ണം ഉണ്ട്
ഓഹ് ഞങ്ങക്ക്
ഏഹ് മറ്റേ ആഹ് ആഹ് ആക്ടിവിറ്റി ബുക്ക് ഇംഗ്ലീഷ് മീഡിയം ആഹ്
ആഹ്
ആക്റ്റിവിറ്റി ബുക്കുണ്ടല്ലോ
ആഹ് ആഹ്
പിന്നെ ഏഹ് ആഹ് അതുണ്ട് പിന്നെ ഏഹ് ചുമ്മാ ഇങ്ങനെ ഏഹ് ചുമ്മാല്ലാ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്തതാ നമ്മള് ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന
ആഹ് ആഹ്
അത് ടീച്ചേഴ്സ് ഇല്ലാത്ത ഏഹ് ഇത് ക്ലാസ്സില് ഡ്രോയിങ് ചെയ്യിക്കും എന്നിട്ട് അതില് നന്നായിട്ട് ചെയ്യുന്നവരെ ഏഹ് ഇതിലോട്ട് സ്കൂളിലേക്കെ എല്ലാ ഏഹ് ഇതിലോട്ട് ട്ടും മത്സരിപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടോകും
ആഹ്
അങ്ങനെ അത് ആഹ് കുട്ടികളുടെ കഴിവറിയാൻ വേണ്ടിയിട്ട് ചെയ്യിക്കുന്നാ
ആഹ്
ഇനിപ്പം സ്കൂളിൽ പോയി തൊടങ്ങണ്ടേ
ആഹ് ഇനിപ്പം എന്താ സ്കൂളില് പോലൊടങ്ങിയാ നമുക്കെയ്ക്കാരം സൊഹല്
ഉം അല്ല ഇനി നമ്മളും എറങ്ങണം പി ടി ഏയ്
ഹ് ഹ് ഹ്
പി ടി ഏ ക്ക് ആദ്യം വിളിയ്ക്കും
നേരാ ഇപ്പം പണ്ടത്തെ മാതിരൊന്നും അല്ല ഗവണ്മെന്റ് സ്കൂള്
ആഹ് ഗവൺമെന്റ് ഏറ്റവും നല്ലത്
ഏറ്റവും നല്ല സ്കൂളാണ് ഭക്ഷണവും പാല് മുട്ട
ആഹ് അതൂണ്ട് മടി രണ്ടു വർഷം കൊണ്ടോയ്റ്റും മടിയാണെ ഇപ്പം പറയും എന്നും മേടിയ്ക്കാൻ പാടാ എന്ന് പറയും അപ്പം ഞാൻ പറയും നമ്മളിവിടെ രാവിലെ കൊടുത്തു വിടുമ്പം അവിടെ പോയി കഴിയുമ്പം അത് തണുത്തിരിക്കല്ലേ മക്കളെടുത്ത് കഴിയുമ്പം കഴിയ്ക്കാൻ എടുക്കുമ്പം തണുത്തിരിയ്ക്കും അപ്പം ഞാൻ പറയും എന്ത് നല്ലതാ ചൂട് ചോറും കറിയും ഞാൻ പറയും ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഏഹ് കഞ്ഞിയായിരുന്നു ചോറ് ചോറിന് പകരം കഞ്ഞി ഒരു കറിയേ കാണുവുള്ളൂ ചെറുപയറ് മെഴു ആഹ് മെഴുക്കു വരട്ടി മാത്രം കാണും അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് ആഹ് കടല ആഹ് അത് തന്നെ കടലയൊക്കെ ഒരു മാസത്തി ഒന്നോ രണ്ടോ
ആഹ് ചെറുപയറ് എന്നും
എന്നും ചെറുപയറ് അത് ചെറുപയറ് ചെലപ്പം ചെല സമയത്ത് വേവൂല ചെല സമയത്ത് വെന്ത് കൊഴഞ്ഞ് ആകെ ഒരു കിടക്കും അല്ല അതൊക്ക ഒരു ടേസ്റ്റാട്ടോ
എന്തെലും ഒരു ഉപ്പേരി അങ്ങനത്തെ ഇതൊക്കെ ഇണ്ടല്ലോ
അതെ ഉപ്പേരി മാത്രല്ല ഉപ്പേരി ഉണ്ട് മീൻ വറുത്തതൊണ്ട് ഏഹ് മുട്ട ഏഹ് ബോയിലെയ്ത് കൊടുക്കും പിന്നെ പാല് ഏഹ് ന ആഴ്ചക്ക് ഒരു ദിവസോ രണ്ടു ദിവസോ എങ്ങനെയാങ്കിലും ഒരു മീറ്റ് ആഹ് ഇത് കാണും ഒന്നല്ലേ മീൻകറി മീൻ വറുത്തത് മീൻ തോരൻ
മീൻ ഇണ്ടാവലില്ല ചിക്കൻ ഇണ്ടാവും
ആയ് ആ ഇവിടെണ്ട് മീന്ണ്ട് ചിക്കന്ണ്ട് ഈ ഏഹ് കഴിഞ്ഞ ദിവസം ഫസ്റ്റ്ത്തെ ദിവസം ഉച്ചവരെ പന്ത്രണ്ട് മണിവരെ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞ് ഇങ്ങനെ മീൽസിലുള്ളവര് പ്ലേറ്റു ആയിട്ട് നാളെ വരണം ക്ലാസ്സും വൈന്നേരം വരെയുണ്ട് നാലര വരെ ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം നമ്മള് നോക്കിയപ്പോ രാവിലെ കിടന്ന് കഷ്ടപ്പെടണ്ട ആവശ്യല്ല രണ്ടു പേരും സ്കൂളീന്നല്ലേ അപ്പം ഞാൻ ഇങ്ങനെ പ്ലേറ്റ് കൊടുത്ത് വിട്ടപ്പം എന്നോട് പറഞ്ഞ് ഏഹ് ഇന്ന് വന്നപ്പം ഇന്ന് സ്കൂളില് ഏഹ് നയിച്ചോറും ഏഹ് ചിക്കൻ റോസ്റ്റുവായിരുന്നുന്നെന്ന്
ആഹ്
ഞാൻ പറഞ്ഞു സ്കൂൾ ഓപ്പൺ ആയതേ ഉള്ളു അപ്പഴത്തേക്കും ഏഹ് എഗ്ഗ് ബോയിലൂ ആയി പിന്നെ പാലായി ചൊവ്വാ ഏഹ് വ്യാഴം ദിവസങ്ങളില് പാല്
ഓഹ്
ആഹ് ഒരു ദിവസം ബോയ്ലെയ്ത എഗ് അഹ് അങ്ങനെ പിന്നെ ആഴ്ചക്ക് യ്ക്ക് ഒരു ദിവസം നെയ്ച്ചോറ് തേങ്ങാച്ചോറ് ആഹ് ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തെങ്കിലും ആഹ് പിന്നെ ഒരു ദിവസം എങ്ങനെയാണെങ്കിലും ഒന്നോ രണ്ടു ദിവസം മീനൗ ഒണ്ട് പിന്നെ സാമ്പാറ് പയറ് എന്തേലും സ്കൂളില് തന്നെ ഒണ്ട് പച്ചക്കറിത്തോട്ടം ഒണ്ട്
ആഹ്
അപ്പം അതീന്ന് എടുക്കുന്ന ഏഹ് പച്ചക്കറി എല്ലാം ഏഹ് സാലഡായിട്ട് ഒത്തിരി കാണൂല്ലല്ലോ എല്ലാവർക്കും കൂടി കൊടുക്കാവുള്ള കാണൂല്ല അതോണ്ട് സാലഡായിട്ട് ഉപയോഗിക്കും അങ്ങനെ എല്ലാ സ്കൂളിലൊക്കെ നല്ല ഇതായിപ്പം
ആഹ്
ഫുള്ള് ഇപ്പം ആദ്യം നമ്മുടെ ഗേൾസ് ഏഹ് ഗേൽസ് സ് കൂളിലാരുന്നു അറിയപ്പെടുന്നേ ഇപ്പം ഈ വർഷം മുതല് ബോയ്സും ഒണ്ട് ആയിരത്തി ആഹ് ആദ്യായിട്ട് വരുവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഏഴിൽ തുടങ്ങിയ സ്കൂളാ
ആഹ്
അന്ന് എന്റെ എന്റേക്ക ഫാദറിന്റെ അല്ല മദർ മദറിന്റെ മദറൊക്കെ പഠിച്ച സ്കൂളാ അപ്പം ഇയാ അത് നമ്മള് പഠിച്ചപ്പഴും ഗേൾസ് തന്നെ ഇപ്പ ഈ വർഷം മുതല് അഞ്ച് മുതല് ഓ ഒൻപത് വരെയുള്ള ഡിവിഷൻലും ക്ലാസ്സുകളിലെല്ലാം ആങ്കുട്ടികള്
ഏ
ഒണ്ട് അപ്പോ എന്റെയൊക്കെ മോള് വന്ന് പറയേ ഇത്ര നാളും ഞങ്ങള് അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ആൾക്കാ തരുന്നു ന്നൊരു പെൺ പിള്ളേര് മാത്രാവുമ്പഴേ ഒരു ഗുണ്ട ഒരു ഗുണ്ടയായിട്ട് നടക്കും ആഹ് മെയിൻ ആൾക്കാര പോലെ ഇപ്പോ പറയാ ആൺപിള്ളേര് വന്നോണ്ട് ഇനിപ്പോ ഒതുങ്ങണം എന്ന് പറഞ്ഞ് ആഹ് ഞാൻ പറഞ്ഞു ഒതുങ്ങിക്കോ അല്ലെങ്കിൽ നിന്നൊക്കെ ഒതുക്കും എടുത്തിട്ട്
ആഹ് ഹ ഹ
ഞങ്ങളെ പേടിയാ ഞങ്ങളെ മൊഖത്ത് പോലും നോക്കേലാ ആരും
മിസ്സേ
എല്ലാരും ഇങ്ങനെ മാറി നിക്കൂന്ന് ഇന്റർവെൽ സമയത്തൊക്കെ ഇവര് ക്ലാസ്സിന്ന് എറങ്ങി പോകുമ്പം എല്ലാ ക്ലാസ്സില ആൺ പിള്ളേര് പെമ്പിളേർ ഇറങ്ങി പോകുമ്പം മാറി നിക്കും ഒരു സൈഡിലേക്ക് നിക്കും ഇവളന്മാര് എറങ്ങിപ്പൊക്കോടല് ഒരു പടയായിട്ടല്ലേ അത് ഇരുപ ഒരു ക്ലാസ്സില് മുപ്പത് മുപ്പത്തഞ്ച് പിള്ളേരൊണ്ട് പെൺകുട്ടികള് മാത്രം ആൺകുട്ടികള് ഏ എട്ട് ഒമ്പത് ഒരു ക്ലാസ്സില് പതിനഞ്ചെണ്ണം പോലും തെകഞ്ഞിട്ടില്ല തൊടക്കായോണ്ട്
ആഹ്
അത് ഏതോ സ്കൂളുകാരൊക്കെ ഇങ്ങനെ സുപ്രീം കോടതിക്ക് നോട്ടീസ് കൊടുത്തിരിക്കാരുന്ന് ഈ സ്കൂളില് മാ ത്രം ഗേൾസിൽ ഗേൾസേ ഒള്ളൂ ബോയ്സിനെ പഠിപ്പിക്കേലാന്ന് പറഞ്ഞ് അന്നേരം മാനേജ്മെന്റും ഗവണ്മെന്റും കൂടെ തീരുമാനിച്ച് അങ്ങനെ ആക്കിയതാ അപ്പോ നമുക്കക്കെ ബുദ്ധിമുട്ടാണ് ഇത്രേ നാളും ഹ് ഗേൾസ് മാത്രായിട്ട് ഉണ്ടായിട്ടേ ഇപ്പോ ബോയ്സും കൂടെ അപ്പം അഞ്ചിപടിക്കുന്നവര് അടുത്ത കൊല്ലം ആറിലേക്ക് ഏഴിലേക്ക് അങ്ങനെ പ ത്തു ആവും പ്ലസ് വൺ പ്ലസ്ട്യൂ ഇപ്പ അനുമതി കിട്ടിയിട്ടില്ലാന്നുള്ളത് അത് ഗവൺമെന്റ് അല്ല മാനേജ്മെന്റ് മാത്ര
ഏഹ്
അപ്പോ എല്ലാ കാണാൻ രസൊണ്ട് ഞാൻ ഫസ്റ്റ് ദിവസം ഞാൻ പോയില്ലട്ടോ ഹസ്ബന്റ് കൊണ്ട് വിട്ടിട്ട് പറയ്ണെ കേട്ട് ആ നൂറ് ആൺകുട്ടികളുടെ ഇടയ്ക്ക് അല്ല നൂറ് പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ആൺതരികളെ കാണാനുള്ളൂന്ന്
അത്പ്പ പി ന്നെ ചോക്ലേറ്റ് ഫിലിമിന്റെ മാതിരിയായി ആണോ ഉം
ഞാൻ അത് വിചാരിച്ച് ഇങ്ങനെ സ്കൂൾ ഗ്രൂപ്പില ഇങ്ങനെ വന്നപ്പഴേ ഇങ്ങനെ ഇനിയുള്ള വർഷം ഇനിയുള്ള ഓപ്പൺ ഡേ വരുമ്പം ആൺകുട്ടികളും കൂടെ കാണും എന്നൊക്കെ പർഞ്ഞ് ടീച്ചേഴ് ഇട്ടപ്പം ഞങ്ങളോർത്ത് ആ ആ സിനിമയാ ഫസ്റ്റ് ഓർമ്മ വന്നത് പക്ഷെ അതുപോലെ ആയിരുന്നു പറഞ്ഞ കേട്ടോ ആ അതേപോലെ ആയിരുന്നു നൂറ നൂറും ഇരുന്നൂറും പിള്ളേര് നിരന്ന് നിക്കുമ്പോ അതിന്റെ ഇടയ്ക്കൊക്കെ ഒന്നേരണ്ട് ആമ്പിള്ളേര കാണ ണ്ടാവുന്ന്
ആഹ്
എല്ലാരും പറയുവായിരുന്നു ഡിവിഷനും ഉണ്ട് ജി വരെയുണ്ട് ഡിവിഷൻ
എത്രരെ
ഫസ്റ്റ് അഞ്ചാം അഞ്ച മുതലേ തുടങ്ങണ ക്ലാസ്സ്
ആഹ
അതില് ജി ഡിവിഷൻ വരെയുണ്ട് ജി
ഓ കൊറെ കുട്ടിയളുണ്ടല്ലോ
ആ നാല് മൂന്ന് ക്ലാസുകള് എ ബി സി ഇംഗ്ലീഷ് മീഡിയം ബാക്കി മലയാള മീഡിയം
ഓ
അങ്ങനെ അല്ല നല്ല പേര് അറിയപ്പെട്ട സ്കൂളാ
ആഹ ന്നാഒക്കെ ശരി
ആഹ എന്നാ ശരി എന്നാ ഓക്കെ ഓക്കെ